ഹലോ ആ ഫുഡൊക്കെ കഴിച്ചോ കൊച്ചേ
ഇല്ല അത് ഇപ്പൊ ടൈം ഔട്ടയാ മറ്റത്
ആം
ആഹ്
ഫുഡ്ക്കെ കഴിച്ചാ
ഫുഡ് ഏഹ്
ഫുഡ് കഴിച്ചോന്ന്
ഫുഡ് ഫുഡ് കഴിച്ചിട്ടില്ല നിങ്ങള് കഴിച്ചോ
ഞങ്ങള് കഴിച്ചു ഞങ്ങക്ക് കറണ്ട് ഒന്നും ഇല്ലാത്ത കൊണ്ട് നേരത്തെ കഴിച്ചു കാരണം
അപ്പ ഇന്നും ഇല്ല കരണ്ട്
ഇല്ലന്ന് കൊറെ നേരമായി പോയിട്ടപ്പം പിള്ളേർക്ക് കൊറച്ച് ഹോംവർക്ക്ക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നേരത്തെ അങ്ങ് കഴിച്ചു അത് കഴിഞ്ഞപ്പോ നല്ല മഴ തണുപ്പ് അപ്പം പിന്നെ ഫുഡ് കഴിച്ചേക്കാന്ന് വെച്ച് കഴിച്ചു പിന്നെ ഞങ്ങള് സാധാരണ എട്ട് മണിയൊക്കെ ആവുമ്പഴത്തേന് ഫുഡ് കഴിക്കാറുണ്ട് എട്ട് എട്ടരയൊക്കെ ആകുമ്പം നേരത്തെ കഴിച്ചിട്ടാ ഇരിക്കുന്നെ സാധാ ചോറ് മീൻകറി മീൻ വറുത്തത് തോരൻ
ഉം ഇവിടെ എന്താന്ന് അറിയില്ല പോ ഉച്ചക്ക് പിന്നെ കോളേജല്ലേനു
അടുക്കടയിലേക്കൊന്നും ആഹ് പരിസരത്തേക്കേ പോകാറില്ല അല്ലേ
ആഹ് തിന്നണ ദൂമ് അല്ല
അല്ലാതെ ആരെയും സഹായിക്കാനൊന്നും കേറില്ല
അയിന് സഹായിക്കാനെന്ന് പറഞ്ഞാല് ഇവിടെ രാവിലെന്നെ ഒക്കെ ഉണ്ടാക്കും പിന്നെ നമ്മള് നമ്മക്ക് അതേ പോലെ പറ്റില്ലല്ലോ
പാചകമൊക്കെ അറിയാവോ
ഒരു തേങ്ങയും അറിയില്ല അങ്ങനെ എല്ലാർക്കും അറിയണ ചെറിയ മു ഓംലറ്റ് ഉണ്ടാക്കുക പപ്പടം പൊരിച്ചുക നൂഡിൽസ് മാഗി
ആഹ് അല്ല ഒറ്റക്കാകുന്ന സ് സാഹചര്യങ്ങളിലൊക്കെ എന്നാ ചെയ്യും എന്തെങ്കിലൊക്കെ അറിഞ്ഞിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും
ആഹ്
അല്ല ഞാൻ ഞാൻ സാ ഞാന് ഒരു പത്ത് വർഷത്തോളം ഒറ്റക്കാ താമസിച്ചെ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ് ട്ട് ഞങ്ങള് ഞാൻ എറണാകുളം ജില്ലയിലേക്കാ പോയത് അവിടെ ചെന്നപ്പം തന്നെയായിരുന്നു
ആഹ് ആഹ്
അപ്പം ഡിഗ്രീയും പി ജിയും ഒക്കെ ഞാൻ അവിടെ തന്നെയാ അതുപോലെ എം ഫില്ലും കഴിഞ്ഞത് അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ഒറ്റക്കാ എല്ലാം ചെയ്തത് അപ്പം റൂം എടുത്തിട്ട് അവിടെ ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കയാ ചെയ്തെ
ആഹ് അപ്പം എല്ലാം പഠിച്ചിണ്ടാവും ഇല്ലേ
ആഹ് എല്ലാം അത്യാവശ്യം എല്ലാം തന്നെ അറിയാം എന്താ കൊ ഞാൻ ഹോസ്റ്റലിലൊന്നും നിന്നില്ല കാരണം എന്താന്ന് വച്ചാ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു ആഹ് ഇൻഫോ പാർക്കില് കൊച്ചി ഇൻഫോ പാർക്കില് ജോലി ഉണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ്
അത് അത് നൈറ്റ് ഷിഫ്റ്റ് ആണേ രാത്രി പത്ത് മണി തൊട്ട് വെളുപ്പിന് ആറ് മണിവരെ അപ്പം ഞാൻ ഈ കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞത് കൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടിയതാ ജോലി അത്രയും ആഹ് ട്രാൻസാക്ഷൻ അനലിസ്റ്റ് എന്ന് പറയും ജോലിയുടേത്
ആഹ് ആഹ്
വലിയ ടഫ് ഒന്നുമില്ല അമേരിക്കൻ കമ്പനിയാ അവിടുന്ന് ഇങ്ങനെ നമുക്ക് ഒരു കാര്യങ്ങള് അയച്ചിട്ട് നമ്മളത് നോക്കിയിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കീട്ട് തിരിച്ച് അയച്ചാ മതി
ആഹ്, ഓ അത്ര ഉള്ളൂല്ലേ അത്. ഓൺലൈനിൽ ഉണ്ടോ കോഴ്‌സ്.
ഓൺല് ഞാന് പി, ജി, ഡി, സി കഴിഞ്ഞതാ.
ആഹ്, പി ജിക്കാ ട്ത്ത്?
അൽ, അ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇല്ലേ? കമ്പ്യൂട്ടറില് അത് ഞാൻ കഴിഞ്ഞതാ.
ആഹ്
ഡിഗ്രിക്ക് മുമ്പ്. അപ്പൊ പിന്നെ അതുകൊണ്ട് അങ്ങനെ കിട്ടിയത്. ഇന്റർവ്യൂ ആഹ്, അറ്റൻഡ ചെയ്തു. അവിടെ പ്പ അങ്ങനെ കിട്ടിതാ. അപ്പം അ പ പിന്നെ, ചെലപ്പോ. ഷി ഷിഫ്റ്റ് ഉച്ചക്ക് കയറിട്ട് വൈകിട്ട് എറങ്ങുന്ന ഷിഫ്റ്റ് ഒക്കെയുണ്ട്. അപ്പൊ, ഞങ്ങള് പഠി ഈ അറ്റൻസിന്റെ ഒന്നും വല്യ പ്രശ്നം ഇല്ലല്ലോ? അപ്പം പോവാം ജോലിക്കും പോവാം. ജോലിക്ക് പോയിട്ട് പ പകല്. കോളേജി പോവേ എന്നിട്ട് കോളേജിൽ പോയാലും ഒന്നോ. രണ്ട്, പിരീടൊക്കെ അറ്റൻഡ യ്താ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോരാ.
ആഹ്, ഇന്നട് ഇന്നട് ജോബിന് കേറല്ലേ?
ആഹ്, ഉച്ചവരെയൊക്കെ വന്നിട്ട് അത് കഴിഞ്ഞട്ട് കെടന്നുറങ്ങും. അന്നിട്ട് രാത്രി ജോലിക്ക് പോവും.
ആഹ്
നല്ല ജോലിയായിരുന്നു. നല്ല ഉം, ശമ്പളഒ ക്കെ ണ്ടായിരുന്നു. പിന്നെ, നമ്മള് വന്ന് വണ്ടിയൊക്കെ വിടുവേ? കമ്പനിയന്നെ വണ്ടി... ക്കെ വിടും. നമ്മളെ വിളിച്ചൊണ്ട് പോകാനും കൊണ്ടന്ന് വിടാനൊക്കെ അവര്. വണ്ടിയൊക്കെ തരുവായിരുന്നു. പിന്നെ ശനി, ഞായറും അവധി.
കമ്പനി എറണാംകുളത്തന്നെ ണ്ടാവും ല്ലേ?
എറണാകുളം ഇൻഫോ പാർക്കില്..
ആഹ്, അവിടെണല്ലേ? വർക്ക്.
ആഹ്, അവിടെ ഒത്തിരി കമ്പനികൾ അങ്ങനെയുണ്ട്. നിങ്ങൾ ഒക്കെ ഡിഗ്രിപടി അത്യാവശ്യം കമ്പ്യൂട്ടർ ടൈപ്പിങ്ങക്കെ അറിയാവുന്ന പിള്ളേരാണെങ്കി. അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ്യ്താൽ മതി. കിട്ടും.
ഉം, ഉം, ഉം.
അപ്പം നമുക്ക് ഷിഫ്റ്റ് നോക്കി അതനുസരിച്ച് അപ്പ പഠിക്കുവയും ചെയ്യാം? ഞാനങ്ങനയ ഡിഗ്രിയും, പി ജിയും, എല്ലാം അങ്ങനെയന്നയ എടുത്തത്. ആഹ്, അത് അതും കാണുവായിരിക്കും. ഇപ്പൊക്കെ അതല്ലേ? ഞങ്ങള്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നേ. ഇപ്പഴല്ലേ? വർക്ക് ഫ്രം ഹോമക്കെ വന്നേ? ആഹ്, അല്ല, അന്വേഷിച്ച കിട്ടും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ. മറ്റെ, സുമാറ്റോയുടെക്കെയാ ണെങ്കിലും കിട്ടൂലേ?
ആഹ്, ഓഹ്
ഉം, ആഹ്, വീവനിംങൊക്കെ പോണം.
അത് പോണങ്കി വണ്ടി വാണ്ടേ?
ആഹ്, അതും വേണം. അല്ലെങ്കിൽ പിന്നെ അവരുടെ ശോ ഷോപ്പിലൊക്കെ ചോദിച്ചാ അങ്ങനെയും കിട്ടൂലോ? ആഹ്, ഡെലിവറി പോകാതെ നമ്മള് ഷോപ്പി തന്നെ ചോദിച്ചാലും കിട്ടും.
ആഹ്, ആഹ് ഷോപ്പ് പോയ ആഹ്, ഞാൻ പൊ കൊറച്ച് ചോയിച്ചു അവിടൊന്നും വേണ്ടാ പറഞ്ഞു. ആളെ
ആഹ്, ആഹ് എവിടെങ്കിലൊക്കെ കിട്ടും. ന്നേ, വൈകുന്നേരങ്ങളിൽ മാത്രം ചെലേ ഏ കടകളിലൊക്കെ ഇങ്ങനെ ഒത്തിരി ആളുകളെ ആവശ്യം.
ആഹ്, അതന്നെ. വൈകുന്നേരം റഷ് വൈകുന്നേരം റഷ് ചില കടകൾ അല്ലെങ്കി, വൈകുന്നേരം തുറക്കണ കടകൾ അങ്ങനെ.
ആഹ്, അപ്പൊ ഒരു വൈകിട്ട് അഞ്ച്. അഞ്ചു മണി തൊട്ട് അഞ്ചു മണി വരേ ഒക്കെ അങ്ങനെയാണെങ്കിലും കുഴപ്പവില്ല, നമുക്ക് വീടിന്റെ അടുത്ത്. തൊക്കെ ആണെങ്കി, പോയി വരാലോ?
ആഹ് ആഹ്
അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം ഡിഗ്രി പഠിക്കുമ്പ അങ്ങനെ അപ്പൊ നമ്മളുടെ സ്വന്തം കാലിൽ നിൽക്കും ചെയ്യാം
അതെ ഞങ്ങളതിനി ജിയോളജി ആയോണ്ട
ആഹ്
അത് ഫുൾ ട്രിപ്പാണ് ഐ വി
ആഹ്
ഞങ്ങളെ സെക്കൻഡ്യേർസ് ട്രിപ്പ് പോയത് ഓല്ക്ക് ഏകദേശം പതിനാലായിരം റുപ്യ പൊട്ടീനെന്നാറഞ്ഞേ
ഉം ഉം ഉം
ഒരു ട്രിപ്പിന് അതായത് സൗത്ത് മൊത്തം കവറെയ്യാൻ ഇന്ത്യന്റെ ആഹ് പത്ത് ദിവസ ട്രിപ്പ്.
ഓ അങ്ങനെയൊക്കയാ അപ്പൊ അങ്ങനെ വരുമ്പോ പാടാ. അപ്പൊ നമ്മളെല്ലാം നമ്മുടെ പേരന്റ്സിനെ ഡിപ്പെന്റ് ചെയ്തോണ്ട്
ആഹ് അതോണ്ട് അത് കേട്ടപ്പോഴാണ് എങ്കി പിന്നെ എന്തേലുമൊന്നു പാർടൈമായിട്ട് സൈഡിൽ വേണംന്ന് തോന്നിയത്
ആഹ് കാരണം നമ്മുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ വരുമ്പോ നമ്മുടെ കയ്യിലും പൈസ ഉണ്ടെങ്കി ആരെയും നോക്കണ്ടല്ലോ
ആഹ് ആഹ് അതാണ്
ഫസ്റ്റിയൽ നിങ്ങൾക്ക് ആദ്യ വർഷം ഒന്നും അത്രയും കാണില്ലല്ലോ അപ്പം ഈ സമയത്തൊക്കെ നിങ്ങളെങ്ങനെ നോക്ക് കാരണം പിന്നെ പി എസ് സി ഒക്കെ ആണെങ്കിലും ട്രൈ ചെയ്യണം
ആഹ്
കാരണം ഇപ്പോഴത്തെ കുട്ടികൾ നമ്മള് വിദേശത്തൊക്കെ അല്ലേ അങ്ങനെ എല്ലാ കുട്ടികളും. അവര് പഠിക്കുമ്പ തന്നെ ഒരു ജോലിയുണ്ട് അതുകൊണ്ടാണ് അവർക്ക് നല്ല ശമ്പളം ബാങ്കിലുണ്ടാവും. അപ്പൊ അതുപോലെ നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഒക്കെ വളരെ കുറവാ പിള്ളേര് അങ്ങനെ ചെയ്യുന്നതിൽ പക്ഷെ ഇപ്പ ഇപ്പൊ ഒക്കെ ഒത്തിരി വ്യത്യാസൊണ്ട് ഒത്തിരി കുട്ടികള് പാർട്ട് ടൈം ജോലി ചെയ്ത് പഠിക്കുന്നവരുണ്ട്.
ഞാൻ ഞമ്മളിപ്പം നമ്മളറിയാത്ത തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വർക്ക് ഫ്രം ഹോം.
ആഹ്
ആഹ് നമ്മൾ അറിയണില്ലാന്നൊള്ളൂ.
ആഹ് ഒത്തിരി ഓൺലൈനിൽ തന്നെ ഒത്തിരി ഇങ്ങനത്തെ ജോലീസ് സാധ്യതകളുള്ളതും അതുപോലെ ജോലി തരുന്നും ഒത്തിരിയുണ്ട്. നമുക്ക് അറിയത്തില്ല അതാണീ കുഴപ്പം.
അല്ലെ നമ്മള് സെർച്ച് ചെയ്ത് കേറിയാ വേറുള്ളവര് എന്തു ചെയ്യും
ആഹ് പിന്നെ ചെലെതൊന്നും നമുക്ക് വിശ്വസിക്കാനും പ റ്റില്ലല്ലേ ഇതവര് പറ്റിക്കോ ഇല്ലയോന്ന് ഒള്ള ഒരു പേടി ഉണ്ടാവാം അങ്ങനെ മ്പഴും അത് ഒരു പാടാ
ആഹ് എല്ലതും വിശ്വസിക്കറാൻ പറ്റൂല ഉം.
ഇനിയിപ്പ എപ്പോഴാ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് കെടക്കുന്നേ
അല്ല ഇന്നിപ്പോ പ്രത്യേകിച്ചൊന്നുല്ല നേരത്തെ കെടക്കണം ഇനി
കളിയൊന്നും ഇല്ലല്ലോ ഇനിപ്പോ നാളെ അവധി അപ്പൊ പിന്നെ നാളെ എന്താ പരിപാടി
ഏഹ്
നാളെ അവധിയല്ലേ അപ്പൊ നാളെ എന്നാ പരിപാടിന്ന്
നാളെപ്പം ഇ ഇപ്പ പെട്ടെന്ന്ണ്ടായ ലീവല്ലേ നാളെപ്പിനി കയിണങ്കിലൊന്ന് അന്വേഷിക്കണം പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും കിട്ടോന്ന്
ആഹ് ട്രൈ നോക്ക് കിട്ടോന്ന് കിട്ടാതിരിക്കുവൊന്നുല്ല നമ്മള് അന്വേഷിച്ച് നമുക്ക് കിട്ടും. ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ റിലേറ്റ് റ്റീവ്സിനോട് ആരോടെങ്കിലൊക്കെ അന്വേഷിച്ച് നോക്കണം. എന്തെങ്കിലും ഒരു കുഞ്ഞു പണി ആദ്യം കി കിട്ടിയ മതി കുഞ്ഞു പണിയിലൂടെ നോക്കിയാൽ മതി. അപ്പൊ എവിടെയെങ്കിലും കേറിക്കഴിഞ്ഞാ അവിടെ നിന്നുകൊണ്ട് അന്വേഷിക്കാൻ പറ്റും.
ആഹ് അതാണ്. നമുക്ക് ഒരു സീഡ് ഏതാലും ഒന്നുണ്ട്.
ആഹ് അപ്പൊ അതുകൊണ്ട് കുഞ്ഞിതാണെങ്കിലും ആദ്യം കേറാൻ നോക്കണം.
ആഹ് ആഹ് ഞാനിപ്പ ഞാൻ ഇതേമാരി ഒരാള് കോൾ ചെയ്തപ്പോ മൂപ്പര് പറഞ്ഞത് പെട്രോൾ പമ്പ് നിക്കാന്. അവിടെ ഈ ട്വന്റി ഫോർ അവർ പെട്രോൾ പമ്പുണ്ടല്ലോ?
ആഹ്!
അങ്ങനത്തെ പെട്രോമ്പില് വേക്കൻസി ഉണ്ടാവും അതായത് ആഹ് മണിക്കൂറിന് നമ്മള് കേറുന്ന മണിക്കൂറിന് അമ്പത് അമ്പത്തഞ്ച് അറുപത് ആ റേഞ്ചില്
ആഹ് അപ്പൊ നമ്മുടെ ടൈം അനുസരിച്ച്ന്നാ മതി ഇപ്പൊ നമ്മുടെ കോ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നിന്നാ മതി എന്നിട്ട് നമുക്കിപ്പരാ ഒത്തിരി ന്ന് രാത്രി നി ൽക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മണിക്കൂർ ഇപ്പൊ ഒരു അഞ്ഞൂറ് കി കിട്ടുന്ന ടൈം ഉണ്ടെങ്കിൽ അത്രയും മതി
ആഹ് അല്ല നമ്മക്കിപ്പോ
ഇരുന്നൂറ് കിട്ടിയാലും ഡെയിലി ഇരുന്നൂറ് കിട്ടിയാലും ആഹ്
അമ്പത് രൂപ വെച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി ഡെയിലി ആറ് അവറ് ചെയ്യാം. മുന്നൂറ് രൂപ കിട്ടും.
ആഹ് അതെ അന്നിട്ട് വീട്ടിൽ വരാലോ കാര്യ ഇച്ചിരി കഷ്ടപ്പാടാണ് എന്നാലും നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടെങ്കിൽ
നല്ലതാണ് അത് ഇപ്പെ ഇത്ര നമ്മളിപ്പം കോളേജ് പോകൻ തുടങ്ങിയ ഇടേല് മന്തിയയിക്കല് ചായുടി
ആഹ് അതെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടാവന്നോന്നി അപ് അപ്പ അവര് എടുക്കുമ്പോ എന്നും നമ്മള് ആഹ് മറ്റുള്ളവരുടെ എടുക്കുമ്പോ അതൊരു ബുദ്ധിമുട്ടല്ലേ നമ്മൾ ഒ ഒരു ദിവസങ്കിലും അവർക്കും ചെലവയ്യണ്ടേ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മട കയ്യില് പൈസ വേണല്ലോ
അതാണ്
നോക്ക് കിട്ടും കിട്ടാതിരിക്കൊന്നുല്ല ഇഷ്ടംപോലെ ചാൻസ് ഒക്കെ ഉണ്ടല്ലോ
ഡ്രൈ ചെയ്യണം ഉം
അതെ ഇപ്പ മിടുക്കിനായിട്ട് അന്വേഷിക്ക കിട്ടട്ടെ
ആഹ് ആഹ് ഒക്കെ കിട്ടണം കിട്ടണംന്നാണ്
എന്തേലക്യ ഉണ്ടെങ്കിൽ പറയാം
അതെ അതെ
ശരി ന്നാ വെച്ചേക്കട്ടെ
ആഹ് ന്നായിക്കോട്ടേ